ഹലോ
ഹലോ എന്താ പാട് സുഖല്ലേ?
ആ ആഹ് സുഖായിട്ടിരിക്കുന്നു.
ആഹ് ഫുഡ് കഴിച്ചോ നല്ലതന്നെ സുഖം ഏഹ് എന്താന്ന് സ്പെഷൽ എന്താ
സ്പെഷ്യലായിട്ടൊന്നുംല്ല. മീൻ കിട്ടീന്ന് അതുകൊണ്ട് കറിവയ്ച്ചു.
ങേ
നാ
എന്താ മീന്?
ആഹ് ചാള
ആ അത് നല്ല ടേസ്റ്റ് ഉണ്ടോ കറിയുണ്ടാക്കിയെ.
ആഹ് കൊഴപ്പില്ല.
എങ്ങനെ വെച്ചു?
ആഹ് ഞാനൻല്ല വെച്ചത് ഇന്ന്‌ ചേടത്തി വെച്ച കറി ഞങ്ങളൊരു കൂട്ടുകുടുംബാണ ന്ന്
അയ്ശരി
ആഹ് ആ മൂത്ത ചേട്ടനും ഫാമിലിയും ഉണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് പിന്നെ അമ്മ ന്റെ വീട്ട്ൽ. ഭർത്താവിന്റെ അമ്മ ആഹ് ആ ങ്ങനെ
പിന്ന എന്തായിരുന്നു തൊടക്കലും പാത്രം മോറലും അങ്ങനെയുള്ള
ആഹ് ഇന്ന്എയ്മു ഞങ്ങളടെത് എന്റെ മുത്തതിനെ ഇന്ന് അംഗൻവാടിൽ ലാസ്റ്റ് ദിവസായിരുന്നു പ്രവേശനോത്സവല്ലേ അവിടെ അപ്പോ സ്കൂളി ക്കി ഇനി നാ തിങ്കളാഴ്ചൊട്ട് ഇ സ്കൂളി പറഞ്ഞെക്ക്യാണ് അപ്പൊ ആ അവിടന്ന് പരിപാടി ഉണ്ടാരുന്നു ഇന്ന് അംഗൻവാടില്
ആഹ് ഞങ്ങളവിടെ ഉണ്ടാര്‌ന്നു
പോയിട്ട് പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇങ്ങട് എത്തിപ്പൊ
ആ അത് ശരി
വേറെ എന്തൊക്കെ ഫുഡ് പ്രത്യേക സ്പെഷ്യലക്കെ ഒണ്ടാക്കാന്നറിയോ
അങ്ങനെ സ്പെഷ്യലൊന്നുണ്ടാക്കാറില്ല ആ ആ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ല അതൊന്നും അറിയില്ല ആ ബിരിയാ ഒരിക്ക ബിരിയാണി ട്രൈ ചെയ്തി ട്ട്ണ്ട്
ഏ
ആ പക്ഷെ അത് നമ്മ ആം നിങ്ങള് ഉണ്ടാക്കണ പോലെ അത്രക്ക് ഒരു ടേസ്റ്റ് വന്നില്ല നമ്മിപ്പോ കടെലൊക്കെ പോയി കഴിക്കണ ഒരു ടേസ്റ്റിണ്ടല്ലോ അത് കിട്ടിയില്ല.
ച്ച നമ്മളിണ്ടാക്ക്യ എന്താലും കിട്ടൂല
ആ ആ
ട്രൈയും ശരിയാവും
ആ പിന്നെ അരിയൊക്കെ വെന്ത് അത് ഓടെ വല്ലാണ്ട് വേവായി പോയി ഇങ്ങനെ ഊം
അത് നമ്മള് അ ഒരു പാത്രത്തിന് അളന്നാൽ മതി എത്ര ബൗള് പാത്രണ്ട് എന്താണ് അരിണ്ട് അത്ര ബൗള് വള്ളം എടുക്കകാ അതിന്നുള്ള് കെറച്ചിട്ട് വെള്ള എട നമ്മള് വറ്റിച്ചെടുക്കാ ഇ കറക്റ്റ് ആയി വരും
ആ ആ
ഉം ആ മന്തിക്ക് കത
ആ നിങ്ങ വീ വീ തന്ന ഒണ്ടാക്കുവയിരിക്കും അല്ലെ ബരിയാണിയെക്കെ ക്കെ
ആ ബിരിയാണി എല്ല ഇണ്ടാക്കും മന്തി കബ്സ അതെല്ലാം ണ്ടാക്കിട്ട് ഇവിടെ കുട്ടികൾക്ക് ഒരാക്ക് പറ്റുമ്പോ ഒരാക്ക് പറ്റൂല
ആ ആ ആ ഇപ്പൊ ആ പെരുന്നാളിന് ഉണ്ടാക്കിരുന്നോ മന്തി
പെരുന്നാൾക്ക് ഇവിടെ എല്ലാർക്കും ബിരിയാണി പറ്റൂല അപ്പ പെരുന്നാളല്ലാത്ത ദീ ഒരു നേരത്തെ ഞങ്ങള് യൂസ് ചെയ്യുള്ളൂ എല്ലും രാവിലെ വെച്ച് വൈന്നാരം വരെ കൈക്കൂല രാത്രിയൊക്കെ അങ്ങനെ പറ്റൂല നമ്മള് അപ്പൊ ചോറെന്തായാലും വേണം ഇവ നമ്മടെ നാടൻ ചോറ് ഒരു നേരം തിന്നാ പിന്നെ പിറ്റത്തെ നേരം ബിരിയാണി കഴി ക്കാൻ പറ്റൂല വയർ ന് അസ്വസ്ഥതേണറിം ചിലര് നേരം വെള്ത്താ ച്ചാല് വൈന്നാരം വരെ അതിന്മേല് പോകുവല്ലോ അപ്പപിന്നെ പെരുന്നാള് ആവുമ്പോ ഒരു ബുദ്ധിമു മുട്ടാണ് കുട്ടികൾ എന്താട്ടും ഓളെ ഫ്രണ്ട്സിൻന്റെ ട്ത്തക്കെ പോയി തിന്ന്ങ്ങാണ്ട് വരും ഞാനും എന്റെ കാക്കുവും ഉണ്ടാവുള്ളൂ ഉമ്മാക് പിന്നെ ബിരിയാണി പറ്റൂല അത് വെറുംചോറെ കഴിക്കൊള്ളൂ ഇപ്പം പെരുന്നാക്ക് ണ്ടാക്കലക്കുമ്പോളങ്ങ കറിയും
ഉം ഉം ഉം
ഒൺക്കൽ മത്സ്യം അങ്ങനെ ഉണ്ടാക്കല്
അ അ ആ ആ കുട്ടികളൊക്കെ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ
ഹലോ
ആ കേൾക്കുന്നില്ലേ
അതോന്നു കേൾക്കാതായി അതെ
ആ ഇടക്കി ക് ആ റേഞ്ച് എങ്ങനും കട്ടയത് ആവും
റേഞ്ച് പോവ്ണ്ട് തോന്ന്ണ്ല്ലെ
ആ
മ്മ് പിന്നെ വേറെ എന്തൊക്കെ?
ആ നമ്മള് ആ കു ട്ടിൾ എത്ര ആളുണ്ട്?
മൂന്നാളാണ്
ആ വലിയ കുട്ടികളായ?
ആ ഒന്ന് പത്താം ക്ലാസ്സില് ഒന്ന് മൂന്നാം ക്ലാസ്സില് ഒന്ന് അംഗനവാടിൽ അഹ് പ്ലസ് വൺത്തെ മ്
ആ എനിക്ക് രണ്ട് കുട്ടികളാണ്
ഏ
എനിക്ക് രണ്ടാളാണ്
ആ ആണോ പെണ്ണോ?
രണ്ടും ആ രണ്ടും പെൺകുട്ടിയാ
ന്ക്ക് മൂന്ന് പെൺകുട്ടിയ അപ്പം ഒന്നുംകൂടി നോക്കിക്കോ അടുത്തത് ആഹ് കമ്പനിക്ക് ആൾ ആയിക്കോളും ആണ്ണും പെണ്ണും വാണം മ് പിന്നൊക്കെ ദൈവത്തിന്റെ കൈ ക്കലല്ലേ
ആതെ
അത്താ ഒരാൾക്ക് ഒന്നര വയസായി ട്ടുള്ളു താഴെള്ള ആൾ
ഏ ഇന്റെത് ചെർതിന് അംഗംവാടി ഓ കൊടങ്ങി ഇന്ന് പ്രവേശനോത്സവായിട്ട് പോയിര്ന്ന് ഞാൻ മൂ മൂത്ത മോൾ രണ്ടാമ ത്ത മോളും പോയി ഞാൻ പോയിട്ടില്ല
ഉം
ആഹ്
പിന്നെ എന്തൊക്കെയ ആ നന്നായി
കറക്റ്റ് ആയിട്ട് ആ ആ ഓക്കെ